ആഹ് കേൾക്കുന്നുണ്ടോ ആ എന്താ പണി?
പണിയൊന്നുല്ല ഇപ്പൊ പണിയൊന്നും ഇല്ല പ്രത്യേകിച്ച് പണിയൊന്നുല്ല
ആഹ് ഫുഡ് കഴിച്ചോ?
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല.
ഇന്ന് എന്താ ഫുഡിന് എന്താ?
ഫുഡ് സാധാ ഫുഡന്നെ
ആഹ് ഉച്ചക്ക് വെച്ചതാണോ?
അല്ല വൈകുന്നേരം, ചോറ് വൈകുന്നേരം വേറെ വെക്കും.
അപ്പൊ ഉച്ചക്കും വേറെ വെക്കോ
ആ ഉച്ചക്ക് വേറെ വെക്കും, രാവിലെ മഴയൊക്കെയല്ലേ രാവിലെ വെച്ചത് ഓക്കെ
ആ
സ്കൂക്ക് പോകുമ്പോത്തിനൊക്കെ വെക്കണല്ലേ
ആ രാവിലെ എന്തോ കഴിച്ചു
രാവിലെ എല്ല എല്ലാതും ഉണ്ടാക്കും
ആ ഇന്നെന്താ കഴിച്ചേ
ഇന്ന് പുട്ടാരുന്നു
പുട്ട് ആ പുട്ടുക്ക് എന്താ കറി
പുട്ടുക്ക് കടലക്കറി
കടലക്കറി എങ്ങനെ വെ ച്ച് തേങ്ങ അരച്ചിട്ടാ വെച്ച് ആ പിന്നെ ഉച്ചക്കെന്താ ഉണ്ടാക്കി ചോർക്ക്
മത്തൻ കറിയും മീനും ഉണ്ടായിനു
ആ ഏ കുട്ടി കുട്ടികളൊക്കെ എന്താ ചെയ്യാ പഠിക്കാണോ
ഇല്ലില്ല കുട്ടികളൊന്നും ഇല്ല
ഇല്ലേ ആ അപ്പൊ വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ അവ അവർക്ക് പോകാൻ വേണ്ടി വെച്ചതാണോ ചോറ് സ്കൂളക്ക് പോവാന്
ആ ഏ ഏട്ടന്മാരുടെ കുട്ടികളൊക്കെ ഉണ്ട്
എന്നിട്ട് ഇപ്പൊ ട്രിപ്പൊക്കെ എ എവിടക്കലും പോയിന്നോ?
ഇല്ലല്ല ഇപ്പഴും നടത്തന്ന് കൊടുക്കും പോയിട്ടൊന്നല്ല.
ആഹ് പോവലുണ്ടോ വല്ല എടുക്കലൊക്കെ സ്ഥലത്തേക്ക് പോവലുണ്ടോ?
ഇല്ലല്ല വല്ലാതെ പോവലൊന്നുല്ല ഞാനീ ഏർവാടിക്ക് മാത്രം അങ്ങനെ പോയിട്ടുള്ളു. പിന്നെ മലപ്പുറം കോട്ടക്കുന്ന് ഒരീ അങ്ങനെ പോയിട്ടുള്ളൂ വേറോടുക്കും പോയിട്ടില്ല.
ആ ഈ എർവാടിക്ക് എങ്ങനെ പോയത്?
ഏർവാടിക്ക് ബസിന്.
ബസിന് പോയി.
ഉം
ഉം ഞങ്ങള് ഇവിടുന്ന് ഒപ്പ പോവലക്ക ഞാൻ ഫ്രെ പൊറത്ത് പഠിക്കാണ്. അപ്പൊ അങ്ങനെ ആ ഇവിടെ അടു ത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ പ്പോ ങ്ങനെ ഓരോ സ്ഥലത്ത് പോല്ണ്ട് ഊട്ടിക്കൊക്കെ ഞങ്ങള് പോയിണ്.
ആ ആ ഇങ്ങളെ എന്താ പഠിക്കണെന്താ?
പഠിക്കണ എന്താ വെച്ചാല് ഒരു തെറാ പി പോലത്തെക്കെ അങ്ങനത്തെ ഒരു കോഴ്സ്.
കോഴ്സാണ്.
ആ
പുറത്ത് പോയിട്ട് പടിക്കാണ് ആ
അപ്പൊ ഹോസ്റ്റലാണ് നിക്ക്ണ്ത്
ഹോസ്റ്റൽല് ഉം
അങ്ങനെ
ഉം
എന്താപ്പ സ് ആ ഇനി ഒ ഒന്നര വർഷം കൂടിയുണ്ട്
ഏ കേറാം ഉം
ഉം എന്താ സ്പ അവിടെ സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കാറ് ഫുഡൊക്കെ
ഫുഡൊക്കെ ആ അധികം സാദാ ചോറ്ന്നെ പിന്നെ എപ്പളെങ്കിലൊക്കെ രണ്ടാഴ്ച്ച കൂടുമ്പോ അങ്ങനെയൊക്കെ എന്തേലുക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുള്ളൂ
പി ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ
ആ ബിരിയാണി ഒക്കെ ഉണ്ടാക്കും
ഏ എങ്ങനെ ഉണ്ടാക്കല ബിരിയാണി പൊരിച്ച ചിക്കൻ ബിരിയാണിയാണോ അതോ മച്ചേ പുഴുങ്ങിയ ടൈപ്പ് ദം ബിരിയാണിയ ഏതാ ഇണ്ടാക്കാറ്
രണ്ടും ഉണ്ടാക്കും പൊരിച്ചത് വേണെ ങ്കി അങ്ങനെ ഉണ്ടാക്കും മറ്റേത് വേണമെങ്കിൽ അങ്ങനെ ഇണ്ടാക്കും
ആ ഏത ഏറ്റവും ഇഷ്ട ഏതാ
ഇവിടെ പൊരിച്ച ബിരിയാണിയാണ് എല്ലാർക്കും ഇഷ്
ആ അത് ഇങ്ങെളെ എങ്ങ ങ്ങനെണ്ടാ ക്കാറ് ചിലവര് കാണാലോ മുളക്പൊടി മഞ്ഞപ്പൊടി എല്ലാതും ഇട്ടിട്ട്ണ്ടാക്കും ചില മസാല ഇടാതെ ണ്ടാക്കോല്ലോ
ആ ആ
ഉം
ഞങ്ങളെല്ലാരെയും ഇട്ടും കാണ്ടാ ഇണ്ടാക്ക
ആ പിന്നെ വല്ല സ സ്പെഷ്യൽയിട്ട് പിസ്സ അങ്ങനത്തൊക്കെ എന്തേലും ഉണ്ടാക്കാറുണ്ടോ
ഞങ്ങള് പിന്നെ എണ്ണക്കടികള് അങ്ങനത്തൊക്കെ ഉണ്ടാക്കലേ ഉള്ളു
എണ്ണക്കടിയോട് ആ
ഉം ചായക്കൊക്കെ
ആ ഇന്ന് ചാ ചായകുടിച്ചോ വൈകുന്നേരത്ത്
ആ വൈകുന്നേര ചായകുടി
എന്തെങ്കിലും കടി ഇണ്ടാക്കാറുണ്ടോ
കടി എടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ളു
ആ
ആഴ്ച്ചയിലൊക്കെ എണ്ണക്കടികളൊക്കെ ഇല്ലെങ്കി ഇല്ലെങ്കി ബേക്കറി ഇണ്ടാവും എണ്ണക്കടികള് ആഴ്ചയിലോ ക്കെ
ആ പിന്നെ അധികം നല്ലതൊന്നും അല്ലല്ലോ ലേ
നല്ലതൊന്നല്ല
ഉം അങ്ങനെ ഞാൻ ഇന്ന് പോറത്തുന്ന് ഇവിടെ പോറത്തായി കാരണം പിന്നെ ഇന്ന് ഇവിടെ മഴ പെയ്തിനു അപ്പോ ഇവിടെ കറന്റ് ഇണ്ടായിനില്ല ഇവിടെ പറഞ്ഞാല് മഴ പെയ്താല് പെ ട്ടന്ന് വെള്ളം വരുന്ന കാരണം പിന്നെ ലൈനൊക്കെ പൊട്ടി അപ്പോ പിന്നെ കറന്റ് ഇണ്ടായില്ല അപ്പോ ഞാൻ പുറത്ത് പോയി ചായൊക്കെ കുടിച്ച്
ആ
മലയാളീസിന്റെ കടോള് ഉണ്ടായിരുന്നു അപ്പോ അവിടെ പോയിട്ട് ബോണ്ട ഒക്കെണ്ടായിരുന്നു
ആ ആ മഴ ഇല്ല ഇന്നുവാല്ല അതല്ല രാവിലെ പെയ്തിരുന്നു
ആ
നിങ്ങക്ക് അപ്പോ സ്ഥിര ഭക്ഷ ലവുലെ
അല്ല ഞങ്ങ പോറത്ത റൂം എടുത്ത കാരണം പുറത്ത് ഹോസ്റ്റലിൽ ആദ്യം നിന്നിന്ന് എന്നിട്ട് പിന്നെ പുറത്തേക്ക് റൂം മാറി അതാകുമ്പോ നമുക്ക് ഇഷ്ടോള്ളതൊക്കെ ഉണ്ടാക്കാലോ
ഏഹ് ഇങ്ങളെന്നെ ഇണ്ടാക്കലാ
ഇപ്പ ഞങ്ങളെന്നെ ഇണ്ടാക്കല അതാമ്പോ എടക്ക് നേരം വൈകി എണീ ചേലും ചെലപ്പോ ഇണ്ട അപ്പൊ പുറത്തുനിന്ന് എന്തെലൊക്കെോ ദോശയോ എന്തെങ്കലൊക്കെ തിന്നും അല്ലെ പിന്നെ നാട്ടിൽന്ന് പോ വരുമ്പോ വല്ലാ മോരികറിയോ മീൻകറി ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പൊ പിന്നെ വേണ്ടത് എടുത്ത് ത്തിങ്ങനെ തിളപ്പിച്ചാല് പിന്നെ അങ്ങനെ കൂട്ടും.
ഓരോരുത്തർക്കും ഓരോരുത്തരു ഇണ്ടാക്കു
ആഹ് ആദ്യം ഞങ്ങൾ എല്ലാരും കൂടി ഒപ്പേന്നു. പിന്നെ ഓരോ ഓരോത്തർ ഓരോ സ്ഥലത്തും ഓരോത്തരു ഓരോ ഭാഗു നിന്ന് വരുന്നല്ലേ? ചിലവര് രാവിലൊന്നും ചോറൊക്കെ തിന്നണം ഒരാവും. നമുക്ക് പിന്നെ കടി ഇല്ലാതെ പറ്റി റ്റുല്യ അപ്പൊ ഇപ്പ ഒറ്റ എല്ലാരും ഒറ്റക്ക് ഒറ്റക്ക് റ്റക്ക് ഉണ്ടകും. പിന്നെ ഉച്ചക്ക് ചോറൊക്കെ ഒപ്പം വെക്കും. പിന്നെ കൂട്ടാന് പിന്നെ ഓരോര ഇവർക്ക് ഇഷ്ടുള്ളത് ഇങ്ങനെ ഓരോന്നും ഇണ്ടാക്കും. ഇങ്ങനൊക്കെ പോണു. പിന്നെ സാധനങ്ങൾടക്ക് ഇവിടെ വ്യാഴാഴ്ച ച ചന്ത ഉണ്ടാവും. ഇപ്പൊ വേണ്ടതൊക്കെ ഇവിടെ ഇങ്ങനെ പത്ത് രൂപക്കെ ആയിട്ട് ഇങ്ങനെ കി വി വിക്കും. ഇപ്പ ഒരേ ഇപ്പ മുളകാണെങ്കിലും ഒക്കെ ആണെങ്കിൽ പത്ത് രൂപക്കെ ഇങ്ങനെ വിക്കും.
ആഹ്
നമുക്ക് ആവശ്യ ഉള്ളത് ഞങ്ങളിപ്പോ ഒരാൾക്കെല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പൊ കൊറച്ച് കൊറച്ചീച്ച് ആ അപ്പൊ കൊറ ഒന്ന് പത്ത് രൂപയ്ക്ക് മാത്രം മേടിച്ചാൽ മതി.
ആഹ്
പിന്നെ തക്ക ഉള്ളി ഉള്ളിക്കൊക്കെ ഇവിടെ എന്താ വില കുറവാണ്. മറ്റേ ജിയോ മാട്ട് വേണ അയ്ല് എന്താ ഒരു കിലോ ഉള്ളിക്ക് ന്നഞ്ച്‌ രൂപ അങ്ങനെക്കെ ള്ളു.
ആ
ആ അപ്പ അങ്ങനെ ക്കെ വേടിക്കുന്നു എടക്ക് നാ അഞ്ചു രൂപ ങ്ങണട്ത്ത് നാട്ട്ക്ക് പോവുമ്പോ ഇവട്ന്ന് കൊണ്ടോവും ചെയ്യും
ആ
അങ്ങനെക്കെ
ഉം നട്ട്ക്ക് കൊറെ പോവാണ്ടോ
ആ ഇവിടെ നാലഞ്ച് മണിക്കൂർ അ് യാത്രക്കെണ്ട്
ഏ ആ എങ്ങനെ വീട്ട്ക്കൊക്കെ പോവാ മാസത്തിലോ അതോ ആയ്ചയില് പോവോ
ആ് ഇവടെ ഞങ്ങളെ കോളേജ്ല് അത്ര സ്ട്രിക്ട് ല്ലാത്ത കാരണം ഇപ്പൊ ശെ രണ്ടാ രണ്ടാശനിം നാലാ ശനിം ക്ലാസില്ല അപ്പൊ അപ്പൊ പോവും ന ട്ട് കോവും പിന്നെ രണ്ടീസവ്ടെ നിന്നിട്ട് വരും
ആ
അങ്ങനെ അ് ട്രെയിനി ലിങ്ങനെ പോവും പിന്നെ അപ്പൊ അവടെ ചെല് പ്പോ രാത്രിക്കാവുമ്പോ എത്തച്ച ആരെങ്കിലും കൂട്ടാനാരെം വരും അപ്പൊ അങ്ങനെ പോവും പിന്നെ ബസ്സുണ്ട് പക്ഷെ ഞങ്ങളവ്ട്ന്ന് ഈ ബസ്സില്ല ഈ മലപ്പുറം ആ സൈഡിലെ വെല്ല്യ വെല്ല്യ സ്ഥലത്ത് കൂടെണ് ബസ് പോണത് ഞങ്ങൾത് ന്ന് പർഞ്ഞ ചെറിയ ന നാടായ കാരണം ബസ്സ് അങ്ങട്ട് വല്ലാതില്ല അപ്പൊ പിന്നെ ട്രെയിനിലെന്നെ പോവും
ആ
നിങ്ങളെ വീടിന്റെ ട്ത്ത് പുഴൊക്കെ ണ്ടോ
പൊഴല്ല തോട
തോ തോട്ണ്ട് അപ്പൊ മീനൊക്കെ എ പിടിക്കല്ണ്ടോ
ഏ തോട്ട്ക്കൊന്നും ഞാൻ പോവലില്ല ഞാൻ വീട്ടിന്നനെ കുളിക്കലുതാക്കലൊക്കെ തോട്ട്ക്കൊന്നും പോവലില്ല
എ നല്ല വെള്ള ല്ല
ആ വെള്ളൊക്കെ നല്ലതെന്നെണ് യെസ് ഞാൻ പോവലില്ല ആ ദ്യേ പോവലില്ല
ആ നീന്താനൊക്കെ അറിയോ
പണ്ടെക്കെ ആദ്യൊക്കെ പോയിനി നീന്താന് ഇതിനൊക്കെ ഇപ്പ ഞാ പോവ തോട്ട്ക് കനറങ്ങൂല
ആ അലപ്പല്ല നല്ല വെള്ളം വന്നാല് മീനൊക്കെ ആൾക്കാാര് പിടിക്കൂല്ല തോട്ടിലൊന്നും
ആ പിടിക്കലൊക്കെ ഇണ്ടായി കു കുട്ടികളൊക്കെ
ആ ആ എന്റെ എന്റെ വീടിന്റെ എടുത്ത് തോടുണ്ട് പിന്നെ അപ്പർത്ത് പൊഴേണ്ട് അപ്പൊ ഇപ്പൊ മഴക്കെ പെയ്താല് മീനൊക്കെ കുറേ മീൻ ഇണ്ടാവും കുറ ച മീനൊക്കെ ങ്ങ ചാടും ഈ ച വള്ളം ചാട്ട ത് പോലെങ്ങ് വരുമ്പോ സ്പീ ചാടണ്ട് ആൾക്കാര് കൊടൊക്കെ വെച്ചിട്ട് മീനൊക്കെ ഇങ്ങനെ പിടിക്കലുണ്ട്
ആ
ആ അപ്പൊ ഫ്രഷായിട്ട് ച വന്ന പിടിക്കണ കാര നല്ല ടേസ്റ്റ് ആകും പ പൊരിച്ചാലൊക്കെ ഇങ്ങൾക്കെന്താ പൊഴമീനൊക്കെ ഇഷ്ട ട്ടാണോ
ഇല്ലല്ല ൻക്കിഷ്ടൊന്നുല്ല ൻക്ക് മീന് തീരേഷ് ല്ല മീനെൻ ഇഷ്ടല്ല
അപ മീൻ എന്താ പിന്നെ കൂട്ട ചിക്കനോ
ആ
ഓ ഓണക്കമീന് ഷ്ടല്ല
ഇല്ലല്ല
ആ പിന്നെ എ നിങ്ങളോടെന്താ സ്പെഷ്യലായിട്ട്ള്ള ഫുഡൊക്കെന്താ സ്പെഷ്യൽ ആയിട്ടുള്ളെ മറ്റേ ചെലോട്ത്ത്ണ്ടാവല്ലോ കല്ലുമക്കായ അങ്ങനെയൊക്കെ ഓരോന്നും സ്പെഷ്യൽ ഇല്ലെ അവിടെ അങ്ങനെ എന്തെലും ഉണ്ടോ
വ്ടെ അങ്ങനത്തെതൊന്നില്ല കല്ല്മക്കായ അങ്ങന് ത്തെ
അങ്ങനൊന്നുംല്ലല്ലേ അപ്പൊ എന്താ ഇങ്ങനെ ഇ ഇപ്പൊ പലഹാരങ്ങളിലൊക്കെ എന്താ ഉണ്ടാക്കാറ ഇപ്പൊ പഴംപൊരി അങ്ങനെയാണോണ്ടാക്ക
ആ ഞങ്ങൾ പഴപൊരി കൊക്കവട ഉള്ളിവട തൊക്കെ
ക്കെ ചിപ്പ് ആ ചിപ്സ് അങ്ങ അങ്ങനൊക്കെ എന്തെലോക്കെണ്ടാക്കോ
ചിപ്സ് ണ്ടാക്കലൊന്നുല്ല വാങ്ങല്ണ്ട് വാണങ്കി വാ
വാണെങ്കി വാങ്ങു ആ ങ്ങനെ ഇപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ പൊറത്ത് പോയിട്ട് വേടിക്ക എന്തേ ലും കൃഷി ചെയ്യലുണ്ടോ വീട്ടില്
വീട്ടില് വായ കൃഷി മാത്രേ ഉള്ളൂ പ്പ അല്ലാത്തൊന്നുംല്ല റംപുട്ടാൻ ഒന്നുല്ല വീട്ടിലില്ല
ഏഹ് റംബൂട്ടാ ഇഷ്ടണോ റംബൂട്ടനൊ ക്കെ
ആ ഇഷ്ടാണ്
വേറെ ഫ്രൂട്ടസില് എന്താ ഏറ്റവും ഇഷ്ടം
ഫ്രൂട്സ് എല്ലാം ഇഷ്ടാണ് ഓറഞ്ച് ആപ്പിള് ഓക്കേ
ഇഡ്ലി മാങ്ങൊക്കെ ഉണ്ടോ മാവൊക്കെ
ആ മാവൊക്കണ്ട്
ഏ ഉം എന്നാ ശരി എന്നാ വിളിക്കാപിന്നെ
ആ ഓക്കെ